ആഹ് ന്തൊണ്ട് വിശേഷക്കെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞോ?
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ വന്ന് കേറിയതേ ഒള്ളൂ
ആഹ് സ്വീറ്റ് കൊടുക്കാൻ പോയതാ.
ചെയ്തോ?
ആഹ് ചെയ്തു ചെയ്തു ആഹാ
ആഹ് ദോശകഴിച്ചു പോവനുള്ള തയ്യാറെടുപ്പാ. നാളെ സെന്റ്ജോസഫ്ഡേയോണ്ട് മോക്ക് അവധി.
ആ ആഹ ആ ഹാ ഹാ.
വാക്കിങ്ഡേ നോക്കില്ലേ പോവാൻ പറ്റോ.
ആഹ് അതെ അതെ അതെ അതെ അതെ
ആഹ് ഉംഹ് അപ്പ അതു കൊണ്ട് പോവാനാ
ആണോ ഓഹോ
ആ ചെയ്യാൻ ചേട്ടൻ അല്ല റെഡിയായി ന്നാണോ എന്ന പറഞ്ഞേക്കുന്നേ മിനി മോളെവിടെപ്പോയി? റെഡിയവുവ മോളെ സ്‌കൂളിന്ന്ചെ വിളിച്ചോണ്ട് വരണം.
ആഹ് ആഹാ
പിന്നോക്കെയല്ലേ അങ്ങനെയെക്കാവുമ്പോ പോവാന്ന് വിചാരിച്ചിരിക്കിവാ ഉ
ആഹ് ഹ ഹ ഹ പിന്നെ ആഹ് രാ രാത്രി ആവല്ലോ അങ്ങ് എത്തുമ്പോ ര രാത്രിയാവൊല്ലോന്ന്
രാത്രിയാവൂല്ലോ അങ്ങെത്ത്മ്പേത്തിന് രാത്രിയാവും കാരണം ആഹ് പിന്നെ എത്രമണിയാവൊന്ന് ഒറപ്പ് പറയാൻ പറ്റത്തില്ല എന്താലൊരു എട്ടര ഒമ്പതുമണിയൊക്കെയാവും ഹ് ഒമ്പതര പത്തുമണിയൊക്കെയാവും.
ആ എങ്ങനെയാ ട്രെയിന് പോവാനാ?
ട്രെയിന് പോവാനാടാ
ആഹ് ഓ ഹൊ ഹൊ അഹ് മ്ഹ് മ്മ്ഹ് പിന്നെ
അപ്പ അതിനെല്ലാം ആ റെഡിയാവുവാ..
ഞാ ആഹ് ഹാ ഹാ
ഫുഡൊക്കെ കഴിച്ചോ? വന്നതേ ഉള്ളോ?
ആഹ്, ഞാൻ വന്ന്തേയിവിടെ ഇങ്ങോട്ട് കേറിയൊള്ളു അപ്പളാ കോള് വന്നേ
ആഹ് അപ്പം കഴിച്ചന്നുമില്ലലേ?
ഓ ഇല്ല. ഓ അങ്ങനെ കഴിപ്പില്ല, എന്ന് വെച്ചാല് താമസിച്ചാ കഴിക്കുന്നതെങ്കില് പിന്നെ വട്ടേ കഴിപ്പൊള്ളൂ. പിന്നെ മൂഡനുസരിചൊക്കെയാ കഴിപ്പ്
ഓ അഹ്
അങ്ങനെയൊക്കെ ഒണ്ട് അഹ്. പിന്നെ മ്മ് ഹ് വേറെന്നാ ഉണ്ട് വേറെ ഇനിയിപ്പം വിട്ട് വീഴ്ച്ചയൊന്നുല്ല.
ന
ആഹ് ഹ
ആഹ് അപ്പ ് പോന്ന സമയത്തെ എങ്ങന ആക്ക വലിയ ധാരണയില്ല മ് അവനോടെ ലീവ് പറയാൻ
ആഹ്... ഹ ഹ ആം പിന്നെ ഞാൻ ഇത് ഇപ്പൊ ഈമ് പിന്നത്തെ ഈ പന്ത്രണ്ടായിരംന്ന് പറഞ്ഞ അത് സ്ഥി സ്ഥിരമാണോ? ഇപ്പംനമ്മക്കഥവാ കോള് ചെയ്യാൻ പറ്റിയില്ലേല് അപ്പ നമക്ക് കിട്ടത്തില്ലായിരിക്കുവല്ലോ. ന്ന് വെച്ചാ.. അഡ്മഷൻ കിട്ടുന്നൻസരിച്ചായിരിക്കത്തില്ലേ..
അല്ലല്ലല്ലല്ല. ഫിക്സഡ് സാലറിയാ പന്ത്രണ്ടായിരം പിന്നെ ഇൻസെന്റീവും നമ്മള് വർക്ക് എടുക്കുന്നയനുസരിച്ചിട്ട് അത് ചോദിച്ചിട്ട തട്ട
ഓ... അപ്പൊ ചെയ്താലും ചെയ്തില്ലേലും ഇത്രേം കാശ് കിട്ടും
പ ചെയ അത്... ആ... നൂറ് കോഴ്സുണ്ട് അവര് അ തരും. അത് നമ്മള് പാലിച്ചാല് കോടാക് ടെയ്യണം ആ പിന്നേ.. ആഹ് ആ അതേപോലെ തന്നെ നമുക്ക് പതിനൊന്ന് മണി തൊട്ട് രണ്ട്മണിവരെ അവിടെ ടൈമുണ്ട്. അപ്പൊ ആ ടൈം നമ്മൾ കറക്റ്റ് കീപ്പെയ്യേം വേണം. ആ അ നമ്മള് ഇതിന്റെ ഇടക്ക് ആ ഇതിന്റെ ഇടക്ക് നമ്മള് ഒരു പണിക്കള അതികം കൊറച്ച് സമയം ആഹ് നമ്മള് ഇന്ന് കഴിഞ്ഞ
ഉം ഹും ഹും
വെറുതെ ഇരുന്ന് കഴിഞ്ഞാല് അവര് കയ്യോടെ പൊക്കും അവരാ സെ ക്കന്റ് ആഹ് അ സെക്കൻന്റ് വിളിക്കും
വിളിക്കും ആ ഹ ഹാ അതല്ല ഞാൻ ചോദിക്കുന്ന കാ കാര്യംന്ന് വെച്ചാലേ നമ്മുടെ നമുക്ക് അഥവാ ഇപ്പൊ എ ട്ടര തൊട്ട് താെടങ്ങണം ന്നാ പറ്റുവോ രാവിലെ അതോ അവരുടെ ഫിക്സഡ് ടൈമിലേ പറ്റുവോള്ളോ
ആ നമുക്ക് വർക്ക് എടുക്കാം പക്ഷേ ഈ പതിനൊന്ന് തൊട്ട് ആ ഉള്ള സമയം എട്ട് മണി
ആ
സമയം കറച്ച് പഞ്ചലി വേണം അതില് അപ്പറത്തോട്ടോ ഇപ്പറത്തോട്ടോ നമുക്ക് വർക്കെടുക്കാം അത് നമ്മടെ ഇഷ്ടം
ഓഹോ
ആ പക്ഷെ ഇത് പറ്റത്തില്ല നമ്മക്ക് ഏ പതിനൊന്നര പതിനൊന്നണിക്ക് കേയറേണ്ടത് ആ പതിനൊന്ന് മണിക്ക് കേയറിയില്ലേ അവര് വിളിച്ച് ചോദിക്കും എന്തുകൊണ്ട് കേറിയി
കേറിയില്ല ഓഹോ ഓഹോ ഹോ
അതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് അവര് മാർക്കിടും
മർക്കിടും ഓകെ ആ ഹാ ഹാ ഹാ
പിന്നെ അതേപോലെ തന്നെ എന്താ ഈ അവര് ഓരോന്നും ചെറിയുന്നുണ്ട് നമ്മളെ എല്ലാ വടെ കോള് വരെ റെക്കോർഡഡ് ആയിരിക്കും അത് അവർക്കറിയാൻ പറ്റും ഉം നമ്മള് കള്ളം ഉത്തരം പറയാൻ പറ്റത്തില്ല എന്നെ വിളിച്ചായിരുന്നു എന്ന് കള്ളം പറയാൻ പറ്റത്തില്ല നമ്മള് വിളിക്കുന്ന ഓരോ കോളും ഉം നമ്മൾ എത്ര കോള് വിളിച്ചു എത്ര മണിക്ക് വിളിച്ചു എത്ര സമയം സംസാരിച്ചു സം പക്ഷേ ഒരു ദിവസം നമ്മള് ബ്രെയ്ക്കെട്ത്ത് ഒര് കഴിഞ്ഞ് വിളിക്കാം അങ്ങേരനെ വിളാൻ പറ്റത്തില്ല
ഓ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കണം
ആ വിളിക്കണം
ഓ
പിന്നെ അതേപോലെ തന്നെ ഏ ഏഹ് നമ്മള് പിന്നെ വെറുതെയാണോ അവര് ഫിക്സെഡ് സാലറി പറഞ്ഞെ
ആ അതാണ് ഉം ഉം
പിന്നെ ഇപ്പ തന്നെ എന്താ അവര്ടെ ഇതില് ട്രെയിനിങ്ങിന്റെ ഇതില്ന്ന് വെച്ച കഴിഞ്ഞാ ഏഹ് നമുക്ക് ഏഹ് പ്പൊരു ടൈമ്ണ്ട് പയ്നൊന്ന് മണി തൊട്ട്
ഉം ഉം
ഇപ്പ ഏഴു മണിയാകുമ്പോ ട്രെയിനിങ് ഏഴ്മണിയാകുമ്പോ കഴിയും പക്ഷെന്നാലും ഏഴ്മണി ആവുന്ന സമയത്ത് ഹ പിന്നെ കണ്ടിന്യൂസ് നമ്മള് സൂമീറ്റിൽ ഇരിക്കണം മീറ്റിങ് തന്നെരിക്കണം അതിനിടൽ അവിടെ ചീറ്റിംങ്ങ് പരിപാടി നടക്കത്തില്ല
നാടക്കത്തില്ല ഓഹോ ഹോ ഓ പ്പൊ ലൈവ് എന്ന് വെച്ചാല് വീഡിയോ സൂം മീറ്റിംങ്ങായിരിക്കും
ആ വീഡിയോ ഓൺ ആയിരിക്കണം നമ്മള് വീഡിയോ ഓൺ ചെയ്യാതെ ആ എന്തുവ വീഡിയോ ഓഫ് ചെയ്തേച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി അതൊന്നും പറ്റത്തില്ല ആ വീഡിയോ ഓണിൽത്തന്നെ വെച്ചേക്കണം നമ്മള്
ഓ ഹോ ഹോ ഹോ ഹോ
പ്പോ നിനക്ക് നല്ലൊരു വലിയൊരു ചാലഞ്ച് ആയിരിക്കല്ലോ ഇത്
ആഹാ
ഒരിത് പറയാൻ പറ്റത്തില്ല എല്ലാ ഒരു ഇതായിരിക്കുമല്ലോ.
ഉംഹും ഉംഹും ഉംഹും ഉം. പന്ത്രണ്ട വീട്ടിലിരുന്ന് പന്ത്രണ്ടായിരം കിട്ടുകാന്ന് വെച്ചാൽ ലാഭം തന്നെയ ഒരു കണക്കിന്!
ആന്നു. അതുകൊണ്ടാ! അതുകൊണ്ടാണ് ഞാനതൊക്കെ ഏറ്റത്. എന്തായാലും ചെയ്ത് നോക്കാം.
ഉം!
നിന്റ ഇഷ്ടം നീ നോക്ക്
ഉം ഉംഹും
കൊള്ളാം! ട് ആഹാ അവര് അതായ്ത് വല്ല കൊഴപ്പോം പറ്റി കഴിഞ്ഞാല് ന
അതെ അതെ!
തലേലാവ്വോല്ലോ
അതെ അതെ അതെ അതെ അതെ!
നമ്പരുവാ എല്ലാം ആവാം! ആ പേടിയൊണ്ടായിരുന്നു പഷേ
ആ ഒരു അല്ല പക്ഷെ ഒരു! ആ ഒരു കണക്കിനു നല്ലതാ. അ അവരുടെ സിമ്മ് തന്നെ വരുന്നെതെങ്കിൽ പിന്നെ നമു! വെല്ല്യെ ഇഷ്യു വരാൻ പോന്നില്ലല്ലോ
വാഴ കൃഷിയും വരുന്നില്ല! അപ്പൊ ജനുവിനാണ്. പിന്നെ മറ്റുള്ളടത്തൊക്കേന്ന് വെച്ച് കഴിഞ്ഞാൽ? അവര് എവിടുന്നേങ്കിലൊക്കെ കോണ്ടാക്റ്റ്സ് തന്നിട്ട് നമ്മളോട് ആഹ് കോളെയ്യെണോന്നൊക്കെ പറയുവായ്രുന്നു. പക്ഷെ ഇതങ്ങനെയല്ല ഇത്? അവരുടെ ക്ലാസ്സിൽ വരുന്ന കോഴ്സആണ് അവര് തരുന്നത്. അതായ്ത് അവർക്ക് ഈ ആഹ്! പിന്നെ ഫ്രീ ക്ലാസ് കൊടുക്കും. അപ്പ ആ ഫ്രീ ക്ലാസിലു വരുന്ന കോഴ്സ് ഉണ്ടല്ലോ! എന്തുവാ കോടാക്ട്സ് ഉണ്ട്. അതില് നോട്ട്സിനും അതിനും ഇതിനും ഒക്കെ ആയിട്ട് അപ്പ നമ്മള് വിളിച്ചേച്ച്! അവരോട് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാര്യങ്ങളൊക്കെ വിവരങ്ങൾ അന്വേഷിക്കാനുള്ള! വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ വിഷയം വരത്തില്ല!
വരുത്തില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചോയ്ക്കട്ടെ. ഇപ്പൊ സാറ്റർഡേ സൺഡേ ഓഫ് ആയിരിക്കുമോ?
അല്ല
അല്ല. ഏഹ്! ആണോ? സൺഡേ വർക്കിങ് ആണോ?
ആഹ്! വ്യാഴാഴ്ച മാത്രമേ ഉള്ളൂ ഓഫ്.
ഒയ്യോ ഓഹ്! ഓ അപ്പോ ഒട്ടും പറ്റില്ല ആഹ് ബെസ്റ്റായി.
ആഹ് അതാ ഞ ഏഹ് ആഹ് ശനിയും ഞെയറും ഇതേ ടൈം തന്നെയാണ്
ഓഹ് ഹോ ഹോ ഹോ.
ഉം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ എല്ലാവർക്കും ആൾക്കാരുള്ളത് ആ ടൈമാണ്.
ആഹ് അതെ അതെ അതെ അതെ.
ഹതുകൊണ്ട് നമുക്കന്ന് ഓഫ് വരുത്തില്ല വ്യാഴാഴ്ച മാത്രമാണ് നമ്മുടെ ഓഫ്
ഓഫ് ആഹ് ഹ ഹ അപ്പം വേറെ എന്തേലും പരി നീ കണ്ടാരുന്നോ ഈ ടൈയ്പ് എന്നാ പിന്നെ എനിക്കൊന്ന് നോക്കണല്ലൊ ഇത്ര നല്ലെതാണേലും പിതെനിക്ക് പറ്റത്തില്ലന്ന് വെച്ചാ ആ ആ നോക്കട്ടെ ആഹ് അതാ ഞാൻ പറഞ്ഞേ.
ഇതുപോലെ എന്തെങ്കിലും കാണുവാണേ ഞാൻ അയക്കാം ഞാനീ ഏഹ് ഈ എടയ്ക്ക് ണ്ടായിരുന്നടെ ഇവ്ടെ അടുത്തൊരെണ്ണം ഒണ്ടായിരുന്നു അപ്പൊ എനിക്ക് എവിടുന്ന് പോവാനെളുപ്പൊ ഇൻഫോ പാർക്കിലായിരുന്നു അപ്പൊ അത് ഇവിടെ അടുത്താ. അപ്പൊ എനിക്ക് പോവാനും എളുപ്പമായിരുന്നു പക്ഷെ ടൈം എനിക്ക് പറ്റത്തില്ല. അവര് പറയുന്നത് പന്ത്രണ്ട് മണി തൊട്ട് എട്ട്
ഓയ് ആഹ് അയ്യോ അത് നടക്കത്തില്ല ആഹ്. ഓഫീസി ആഹ് അപ്പ ഊം.
ഉം അപ്പൊ എങ്ങനെ പോയാലും ചേട്ടനും ഷിഫ്റ്റ് വർക്കാ പേരൻസ് ഉണ്ടെങ്കി പുള്ളേരെ ഏൽപ്പിച്ചോലും പോവാന്ന് വെക്കാം.
പോം ആഹ് അയ്യോ അതെ സത്യവാ ആഹ് ഹ ഹ.
ഇതത് പറ്റത്തില്ലല്ലോ എനിക്ക്
ആയ്യൊ ഇല്ല പറ്റത്തില്ല പറ്റത്തില്ലാ അപ്പം ഇൻസ്റ്റയ്ക്കാത്തൂടെ അല്ലേ നീ ഈ പരസ്യം കണ്ടേ ഇങ്ങനത്തെ കൊറേ വരുന്നുണ്ട് ഈ ടൈയ്പ്.
ആഹ് ഇൻസ്റ്റയ്ക്കാത്ത് കണ്ടതാ ഞാന് അങ്ങനെ കണ്ടിട്ട്
സക്സസ് ആവട്ടെ നിനക്കപ്പം ഊം അപ്പൊ നെനക്കപ്പ നല്ല ഒരു താവ്വല്ലോ നിന്നെ ക്കൊണ്ട് പറ്റും എന്നാണ് എൻ്റെ ധാരണ എന്ന് വെച്ചാ നിന്റെ ആ ഒരു സംസാര രീതിയിലൊക്കെ ആൾക്കാര് വീഴും.
അ ഹ ഹ
ഹതുകൊണ്ട് ഉറപ്പാ. കിട്ടും കിട്ടുന്ന് വെച്ചാ നിനക്ക് കിട്ടും മിക്കവാറും മി വി നീ എന്ന് വെച്ചാ നിനക്ക് അഡ്മിഷൻ കിട്ടും. ട്ടാൻ നൂറിൽ നൂറ്റൊന്ന് ശതമാനം നിനക്ക് കിട്ടും നിനക്ക് ആ എന്നാണ് എൻ്റെ ഒരു ന്റെ ഒരു കാഴ്ചപ്പാട് ച്ചാല് ഞാനതല്ലെ ഇപ്പൊ ഇതിനകത്ത് വർക്കെയ്യുന്നേ അതാ ഞാൻ പറഞ്ഞെ ആഹ് അതാ അതാ ഞാൻ പറഞ്ഞെ ഉം ഉം ആഹ് അപ്പോ ഏതായാലും നമുക്ക് നോക്കാം അപ്പൊ ഏതായാലും നടക്കട്ടെ പിന്നെ പുള്ളി വന്നോ?
പേ ഇന്നെത്താ ഞാനിവിടെന്ന് ഒരുങ്ങുന്നെ കണ്ടിട്ടെ മോം വന്നിട്ട് അവനും കമ്മലൊക്കെ ഇട്ട് കൊടുക്കാൻ
! ! ! ! ! ! ! ! ! ! കൊളളാം ആ ആഹ്
അവൻ അവന്റെ ബഹളം തൊടങ്ങി ഉം
ആഹ് ആ ഇപ്പത്തെ പിള്ളേർക്കൊക്കയി ഈ കമ്മലും പൊട്ടുക്കെ വേണം എന്ന് വല്യ ഇതാ ഇവടെ എന്റെ എളേതും അതെ പൊട്ടൊക്കെ പൊട്ടൊക്കെ നമ്മള് തൊടുമ്പോ അവനും പൊട്ട് പൊട്ട് തൊട്ട് തരാവോ എങ്ങനെ ഇരിക്കുന്നൊക്കെ നോക്കാൻ വേണ്ടി
! ! ! ! ! അങ്ങനെയൊന്നും തൊടിയിച്ച് കൊടുക്കല്ലെ ട്ടോ പ്പഴേ
ചുമ്മ് ചുമ്മാ ഇങ്ങനെ വെക്കും പിന്നെ അവൻ തന്നെ എടുത്ത് മാറ്റും അങ്ങനെ വലിയ ക്രേസ്സാക്കി വെച്ചി ഇല്ല പിന്ന അത് വല്യ ആവും പിന്ന കൊർച്ച് കഴിയുമ്പൊ ഹ
ആഹ് അതാ അത് അങ്ങനെ ആഹ് ഇതിപ്പം ഏഹ് ദ നമ്മള് എ ഈ ഇ ഈ